ഉം പിന്നെ വേറെന്തൊക്കെ രാത്കും രാത്രിക്കുള്ള ഫുഡ്‌ഒക്കെ ആയോ
രാത്രില ഫുഡ് ആ ആയില്ല ചപ്പാത്തിയാണ് വൈകി ട്ട്
ഏ ഇജ്ജാല് ചപ്പാത്തി കയിക്കാ
ആ അതെ അതെ
അ ആക്ക് പ്രമേയുണ്ടോ
പ്രമ ഇല്ല ഇല്ല ഞങ്ങള് വൈട്ട് അതാ അപ്പം അതില് സുഖം
ആ എല്ലാരും ഒരുപോലെ ആവുന്ന്
ഉം ഹെവിയാ ചോറ് കഴിക്കുമ്പം അതൊരു
ശരിയാച്ചുണ്ടാവോ ഉം അപ്പ ശരിയാണ് ശീലയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
അത് അത് മതി അതെ
അല്ല കൊഴപ്പൊന്നുല്ലത് കയിക്കാൻ വെയ്ക്കുന്നുണ്ടെങ്കില് എനിക്ക് നേരം വഴ്ക്കൂല
ഭയങ്കര കാ നേരം വെളുക്കോളൂ ചപ്പാത്തിയൊക്കെ തിന്നാല് ഇക്കാ ചോറ് അരിഭ ഭക്ഷണം കിട്ടന്നെ വേണം
ഉം ഉം ആ അത് ചെലോര്ടേ ശീലം ശീലവാണ്
ആ മനസ്സിന്സ് ചിരതനസ് റന്നാലില്ലാരും പെൽച്ചെക്ക് ദോഷ തിന്ന വടെ നാല്മണിക്ക് നീച്ച്ട്ട് ഫുഡയ് കുമളയ് എനിക്ക് അപ്പളും മ ണ വറും ചോറ്
ചോറ്
എ കൂട്ടാൻ എന്തെങ്കിലും ചെറിയ കൂട്ടാനായാലും മതി അയ്
ആ
ഇത്ര ഭക്ഷണം കഴിച്ചാലും വിശപ്പടങ്ങൂല
അത് ശെരി ദഹനം എളുപ്പവാ
ഇപ്പൊ കൂടി കൂടി വ ഇതുവരെ തടില്ലേന്നു ചെറിയ മോൾ പ്ര ഓൾക്ക് മൂന്ന് വയസും പാലുടിയൊക്കെ നിർത്തിയ സമയം ഞാൻ ഓവർ തടിക്കണ്ടാരാച്ച്ട്ടാൻ തടി കുറച്ച് കുറച്ച് കൊണ്ടോയീനെ തോലയിക്ക്ണ് പറഞ്ഞിട്ട്
ഉം അത് ചോറ് അരി അരിയാഹാരം കഴിച്ചാല് വണ്ണം
ആ ആ ആ ഇപ്പൊ ഞാങ്ങ തടച്ച് തട്ച്ച് തട്ച്ച് വരാണ് അത് ഇപ്പ വൈറ്റ് കൂടി വൈറ്റും വയറൊക്കെ കൂ അപ്പൊ അതിന് ഡോക്ടർ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറ്കുറക്കാൻ ഹൈറ്റ് വൈറ്റ് കുറ ഹൈറ്റ്ന്റെ വൈറ്റേ പാടോള്ളു അറുപത് കലോനേ പാടുള്ളൂ ആറിലോകൂടുതല്ണ്ട് കൊറക്കാൻ ഇങ്ങനെ കുറേ നാൾ മറ്റേതടിക്കാഞ്ഞിട്ട് മെലിഞ്ഞിട്ട്ല്ലാരും ന്നെ ചീത്ത പറിച്ചലേനി എന്താ അന്നെ കാണാ വജ്ജാ തടിച്ചോക്ക്യപ്പോ തടി കൊറയണുല്ല
എപ്പളും കഴിക്കും ഡിന്നർ
ഞാന് ഒരു വൈകത്ത ഒമ്പത് മണിയാവു അ ൻക്ക് ക്ക് ടൈംന്നുല്ല ഞാൻ പലേ ടൈമ ോ അതിഞ്ഞിപ്പ രാവിലെ ആയാലും ഇപ്പ ഫുഡ് കിട്ടണന്നൊന്നുല്ല അത്എട്ട് മണി ഒമ്പത് മണി തക്കവുംഞാൻ ചായ എടുക്കൻ ചിലപ്പം കുട്ടികളൊക്കെ പറഞ്ഞ ചായ എടുക്കുള്ളൂ അപ്പൊ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം വൈകും ആഹ അങ്ങനെ ചെലപ്പോ ചെിലസ ഉച്ച സമയം തിന്നാ ൽ നാല മണക്ക് പിന്നെ എല്ലാം കഴിഞ് തിന്നുകള്ളൂ അങ്ങനെയൊക്കെയാണ് അത് ആ അമ്മ ഇനിയിപ്പോ രാത് ചിലപ്പോ പഴിനക്ക ചോർന്നന്ന്ംണ്ട് ഒന്നുംറങ്ങിട്ട് ചോറന്ന കുട്ടള പ്പം കെടന്ന് ഉറങ്ങന്നേ ചെറിയ മുോള ഒപ്പം കിടുന്നാലുംള ഉറങ്ങള്ളൂ അപ്പൊ പിന്നെ നീക്കുമ്പോ എത്ര ആ ടൈം എപ്പള അപ്പ തിന്നും അങ്ങനെ ചിട്ടിയും കാര്യമൊന്നുമ ഇല്ല എപ്പോഴും വണങ്ങെ ഫുഡ് കഴ
ആ അങ്ങനെ കൊറിക്കുന്ന ശീലം ഉണ്ടോ
ഏ
ഈ ചിപ്സക്കൊ കഴിക്കുന്നതുശീലമുണ്ടോ
ല്ല അങ്ങനെ ബേക്കറിനോട് വല്യ ഷ് ഇഷ്ടൊന്നുമല്ല എവ് എപ്പളേം കിട്ട്യാങ്ങ തിന്നന്നല്ലാതെ ആ ചോറ്ട്ട്യാ നല്ലത് വേറെ ഫുഡ്‌ നോടൊന്നും അതില്ല താല്പര്യ ഇല്ല അക്കൊരുനേരൊക്കെ തിന്നും രണ്ട് മൂന്ന് നേരംന്ന് അടിപ്പിച്ചിച്ച് തിന്ന ഇപ്പൊ ഞമ്മള്ണ്ടാവല്ലോ ന്തും എന്താണ് വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വച്ചാല് ഉച്ചയ്ക്കും വൈകുന്നരം അതെന്നെ തിന്ന്ണോരുണ്ടല്ലോ ഉം വേറെ ഫുഡ് വെക്കണ്ട രാജി അയില്ല ഇ ദോശ അങ്ങനെ എന്തോ ഒന്നാണ് പ്പ ചായൊക്കെന്താണ് അരിപ ഗോതമ്പ് പറ്റൂല അരിപ്പൊടിയിട്ട് അത് ദോശേ ഉഴ്ന്നോ ഉഴന്നിറ്റ ഒക്കെ ഉള്ള ന്തെലൊക്കെ ഉണ്ടാക്കി തിന്നണം കുഴപ്പമില്ല പച്ചേരിപ്പൊടിട്ട് അത് ഞാൻ അനി ഇന്റെ വീട്ടിൽ പോയി വന്ന് ഒരു അഞ്ച് മണിയൊക്കെവും വരാൻ ഈ നേരത്തേക്കെ വരുള്ളൂ അപ്പൊ പിന്നെ ചോർക്കണ പിന്നെ ബുദ്ധിമുട്ട് അപ്പൊ ഞാ ന്താട്ടും കുട്ട്യാൾക്ക് ദോഷ പുട്ട് കൊടുക്കും ഗ്യാസ്ന്ന് അക്കെന്തേം ഉള്ളിട്ട ട്ടാനും ണ്ടാക്കും
ഉം
ആ ചോറെച്ച എന്തായാലും വേസ്റ്റാവും ചെയ്യ ദോഷാവുമ്പം പാകത്തിന് ചുട്ടും അങ്ങനെ ചെയ്യല ഞാൻ അയിന് ദോഷതിന്ന്ന് കൊഴ പല്ല്യ ഈ ചപ്പാത്തി തിന്നാല് രാ തിന്നാ ഒരു കാളലാണ് വയറിന്
അത് ശരി ആഹ്. അത് ചപ്പാത്തി
ആഹ് ചപ്പാത്തി കെത്തി അ ആഹ് ചപ്പാത്തിക് തീരെ പ എന്താന്ന് ഇൻക്കറീല. ഇനിപ്പോ നേരം വെൾത്താലും ഭയങ്കര വ വെശപ്പാവും അവ് ന്തെനും അയച്കാ ട്ടിയാലെ മ വയർന് സമാധാനം കിട്ടു റ്ന്നൊ അത് ചപ്പാതെ തിന്ന ദിവസ്സങള ധികം ഗാണ് ഒറങ്ങാനയക്കൊല് ആരെം ചോദിച്ച ഏ കാണ ഇന്റെമ്മൊക്ക വൈന്നേരം ആറ് മണിഅമ്ത്ത ഫുഡ് കഴിക്കും. ഇമ്മ അക്കിമഞ്ചർ ചികിത്സാണ്.
ആഹാഹാ
അതേ മതി. ഏഴ് മണിക്ക് ആ മുന്നെ ഉളീ കയ്യണം രാവിലേ ഏഴ് മണിക്ക് ആ ഏഴ് മണിക്ക് കുളിക്കാ പ തിരാന്ന്ണ്ടെങ്കി പിന്നമ്മ വൈകുന്നേരം ആറ് മണിക്കെ കുളിക്കൊള്ളു
ഓ അത് ശരി
ആ ടൈമില് ഇമ്മാ ഇമ്മാനെകാരം. ഇമ്മക്ക് ഇന്നെര ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട്ണ്ടാവും ഞി നിസ്കാരം കഴിഞ്ഞ്ട്ട് അന്നെ ഓതി ഒമ്പത് മണി ആയാല് ബെഡ് പോയി കെട്ക്കണം. അങ്ങനെ ചീതിട്ട് മ്മാന്റെ അസുഖം പൊ പേദണ്ട് ട്ടോ കാല്മത്തെ നീരും അ തേമാതിരി മുട്ടിനൊക്കെ വയങ്കര വേദന ക്കെ മാറ്റണ്ട് അക്കിമഞ്ചറ് ചെയ്ദ് തേഹ്
ആ ഹാ ഹാ
ചൊമേണ് പെ പെരുത്ത ചൊമ അത് നമ്മള് മീൻ പൊരി ക്കുന്ന വാസനൊക്കെ കേട്ടാല്
ആ ആ അലർജിക്ക്‌ അലർജി ആയിരിക്കും
അലർജി ഒരുയാ ഒരു ഏ ഒരു തേട്ടലൊക്കെയാണ്
ഉം ഹും
അതിനിപ്പോ ഞാൻ വെസ്റ്റേജിന്റെ പ്രോഡക്റ്റ് കൊടുക്ക്‌ണ്ട് ആ ഉം അതും അക്കിമഞ്ചറും ഉണ്ട് രണ്ടും കൂടി ആയിട്ട് അക്കിമഞ്ച ന് പിന്നെ മരുന്നില്ലല്ലോ സൂചിയല്ലേ
ആ തെ ആ
ആ സൂചിക്കുമ എന്നാലും കുഴപ്പൊ ന്നുല്ല ഇപ്പ കുറേക്കെ എണ്ണം കുറവുണ്ട് പയേമാരി ഒരേ പോലെക്കും പോർക്കൂല ഒരു തുളസിന്റെ ണ്ട് സപ്ലൈമെന്റ് അത് സ്ഥിരാ യിട്ട് മൂന്ന് മാസം കുടിക്കാൻ അത് കുടിച്ചാ രെ കുറെ ക്കെ മാറ്റ റ്റണ്ട് എന്നാലും വിത്തറ്റ് മാറണില്ല ഭയങ്കര ചൂ ചോമാണ് നമ്മക്ക് കേൾക്കുമ്പോൾ പേടിയാവും സോസം കിട്ടാതണ്ടാവമ്പോ ച്ചാണ്ട് കൊരച്ചിട്ട് അവരേസം വള്ളം കൊണ്ട് കൊടുത്താ ല്
ഉം
കൊറേ ക്കോ വും ക്കവും അധ് കോഴി കോഴിനെ വേണങ്കി കൊണ്ടായ്ക്കോ കോയിതാ കോയിനെ കൂട്ട്ക്ക്‌ നീ കോയിനെ വാങ്ങി തരാൻ പറി ചേട്ടനോട് എന്നാ പിന്നെ ഓര് വൈന്നാരം കുഞ്ഞ് കുഞ്ഞ് കു ട്ടോളാവുമ്പോ
ആ
ഉം അവര് നോക്കിയങ്ങ് നടന്നാ മതി ഉം ഇൻക്ക് അല്ലഎൽപ്പാണ്ട് കുറവാ ട്ട്ടോപ്പ ണ്ടാക്കല് കുറവാണ് അത് നല്ല കോഴക്കള് ഇണ്ടായിരുന്നു
ആഹ ആഹ ആ ആ ആ ഇവിടെ ഉണ്ട് ഇവിടെ പ ട്ടീ ശല്യമുണ്ട്
ഏ ഇവിടെ കുറക്കന്
ആ അവിടെ കുറുക്കണ്ടല്ലേ ആ് ഇവിടെ ആഹ് നായുണ്ട് ഇവിടെ ഞങ്ങക്ക് റോഡിൽ ഏ നേരത്തെ ഞങ്ങടെ ഈ ഏരിയയിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു മഴ മഴക്കാലം ആവുമ്പോഴത്തേനും
കീരിന അറിയാ കീരി കീരി
കീരി ആഹ കീരി അത്രയും വലുതായിട്ടില്ല പക്ഷെ പട്ടി നായ ഒരുപാടുണ്ട് ഒരു ബറ്റാലിയൻ ഒരു ആഹ
കോഴിക്കുട്ടകളെ ഫാൻ കഴിഞ്ഞിക്കണ് പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ഇവരാണ് കീരിയായിട്ടും തായിട്ട് ഒരു സാധനം ഉണ്ടാവാൻ ആയിക്കോട്ടെ കുഞ്ഞുകൂട്ടികളായിച്ചങ്ങ ഇണങ്ങിയ ഒരു ഇതായി വരുന്നുണ്ടാവുള്ളൂ പ അത്യാവശ്യ പുടിക്കോയിക്കൊണ്ട് വെച്ചാ പിന്നെ നമ്മക്ക് കിട്ടൂല ഫുള്ളു ഓരെ നിത്തയമം എത്രണാ വന്ന് നോക്കണ് നമ്മുക്ക് ഒന്നിനിന്നു പോണ്ടേ പന ഒക്കല് കുറവാണ് അതല്ലാണ്ട പതിനഞ്ചെണ്ണോ ഇരുവെണ്ണണം ഒക്കെ കുട്ടികളൂ രണ്ടു നേരം നമ്മള് വൈകുന്നേരം ഞാൻ കുളി കഴിഞ്ഞി കയരുമ അകത്തുകേറ്റും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നാലുമണി അഞ്ചയാൽ പിന്നെ വിടുമോ
ആഹ്ആഹ
പാകത്തിന് വിടുള്ളേന് ഒക്കെ പറഞ്ഞാ കേക്കും അങ്ങനെ കട്ട പേരൊക്കെ ചേഞ്ച്‌ ചെയ്തോ
ഉം പകല് മുഴുവൻ അഴിച്ചു വിടുമോ
പുള്ളള്ളായിട്ട് അയച്ച ഞൻുള്ളി ഞൻ എപ്പോഴാണ് ഇറങ്ങണം അപ്പോൾ കൊണ്ടുപോകും ഞാൻ എപ്പളെ കൂട്ട കേ പോലും കൂട്ട കേരിക്കോള ആ പിന്നെത് കഴിഞ്ഞഞ് നാല മണി ആ ആ ഫുള്ളാഴ്ച്ച വിടും അങ്ങനെ ന്നഞും ഇ കുഴപ്പില്ല ഇത്ങ്ങനെ എണ്ണം കൊറയാണ് കുട്ടികള ആവുന്നേ അവ പിന്നെ ആ അവന തട്ടിയ നിർത്തി വച്ച
ആഹ് ഹഹ
ഉം പിന്നെ വേറെ എന്തൊക്കെ അടുപ്പുൻ നല്ല പുല്ലുള്ള ഏരിയ
ആഹ് പുല്ല് ആ പുല്ല് മഴ വന്നു കഴിഞ്ഞാ പിന്നെ അതേ ഉള്ളു പുല്ലേ ഉള്ളു കാടും പുല്ലും
ഏ അടുത്തൊരു വീട്ടില് കന്നുകാലികളൊക്കെ ഉണ്ടോ
ഇല്ല ഇവിടെ അടുത്ത ഒരു വീട്ടിലേ ഉള്ളൂ ഒരു രണ്ട് പശു ഉള്ളത് അതു ഇത് വഴി കൊണ്ട് പോവ്ന്നകാണാം ഇവിടെ വയലുണ്ട് വയലി കൊണ്ട് കെ ട്ടാനായിട്ട് കൊണ്ടു പോവുന്ന കാണാ ഇവിടെ വി പണ്ട് ഉണ്ടായിരുന്നു പിന്നെ അതിനെ കൊടുത്ത് പിന്നെ അങ്ങനെ വാങ്ങിട്ടില്ല
ഏ ഒരാടോ അല്ലെൽ ഒരു കോഴിയൊക്കെ വാങ്ങി തരാൻ പറി ന്ന പിന്നെ അവ രെ പിന്നാലെ ഇങ്ങെ നടക്കുമ്പോ നമ്മള സമയം നമ്മള് സമയതിന് ആ സ്‌ട്രസ് ഉണ്ടാവൂല അപ്പംങ്ങനെ നടക്കുമ്പം പിന്നെ വേറെ കാര്യന്നും ചിന്തിക്കാൻള്ള സമയം കിട്ടൂല്ല ഊം സുഖായിട്ട് അങ്ങനെ പോവാ ഇന്നയ്ക്കൊട്ടട്ടാ
എന്തോ
എന്നാ ശരി
ഓക്കെ ശരി ശരി
ബാ